ഹു ഹ്
ഒന്നൂടെ വിളിച്ചതാ
ഏഹ് അത് കൊഴപ്പില്ല അപ്പൊ പിന്നെ ഇവിടെ അടുത്ത് ന്നായ കാരനെലോ കൊഴപ്പല്ല
ആഹ് നിങ്ങള് ഭക്ഷണം കഴിച്ചോ
ആഹ് കഴിച്ചക്ക്ണ് കഴിച്ചിതാ കെടക്ക നിക്ക്ന്ന് ആള് ഒറങ്ങി
ആഹ്
ഉം
ഇന്ന് എന്തേരുന്നു സ്പെഷ്യല്
ഉം ഒന്നുല്ല ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ ചോറണ്ട് ഉം മീനും ചോറൊക്കെ താ ച്ചക്ക് അതന്നെ രാത്രിക്ക് ബിരിയാണിയേരുന്നു
ആഹ്
ഇന്ന് മരോണ്ടായിരുന്നു അപ്പ അവൻ പോവെന്ന് അപ്പൊ പിന്നെ
ആഹ് മോളേ കുട്ടിയാവോല്ലേ അടുത്ത കെടക്ക്ണ്
അതെ ആഹ് മോളെ കുട്ടിയാണ്
ആഹ് ആഹ്
ഏഹ് ഏത് വർഷ ഏഹ് ആഹ് അവള് മലയാള പ്രസംഗത്തിന് ഏത് വർഷം പഠിപ്പിച്ചതായിരുന്നു അവിടെ.
ഞാന് രണ്ടായിരത്തി പത്തിനെട്ട് അല്ല ആഹ് ഏഹ് പതിനെട്ടല്ല അയ്യോ സോറി രണ്ടായിരത്തി ഇരുപ മൂന്ന് ഇരുപത്തിനാലാ സമയത്ത് ഇരുപത്തിനാലാ സമയത്ത് ആഹ് ഇവനെ പ്ര പ്രസ ഗർഭിണിയാവണൻ്റെ മുന്നേ ഇവന്ക്ക് രണ്ടു വയസ്സ് കഴിഞ്ഞിട്ടോള്ളൂ
ആഹ് ആഹ് ശരി ആഹ് ആഹ് ആഹ് സമയത്ത്
ആഹ് ഞാനും മറ്റേ അവിടെ ഇതുണ്ടല്ലോ ദർസിന്റെ കുട്ടികള്
ആഹ് ആഹ്
ആഹ് അവർക്ക് അവര് സ്കൂളില് പോവില്ല സ്കൂള പോവില്ലച്ചാ വിടുല്ല സ്കൂളിൽക്ക് അവര് അവിടെ ഗോക്കല്ലേ സ്കൂളില്ലെ
ഗോഗോ സ്കൂൾ നമ്മുടെ വീടിന്റെ അടുത്താണ
സ്കൂളിന്റെ എന്താ പറയാ ഇതിൽ അവരെ പേരുണ്ടാവും പക്ഷെ അവരെ സ്കൂളിൽ ക്ക് വിടൂല്ല ദർസിലുള്ള ത്താത്മാര് കാരണം അവരു ചി അവര് ന്ന് പറഞ്ഞ ഈ ഇപ്പം ഇവിടെങ്ങനെ വീടുകളിൽ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് അവിടെ നിക്ക്ണ കുട്ടികളാവും ആഹ് അപ്പൊ അവരെ ഓരോ വീട്ടാര് ചില വീട്ടാര് സ്വന്തഷ്ടത്തിന് എന്തെങ്കിലും നിയ്യത്താക്കിട്ടൊക്കെ കൊടന്നാക്കണോരാവും ചിലര് പറഞ്ഞാല് സ്വന്ത ത്തിന് വന്നോരോവും പക്ഷെ ഈ സ്കൂളിലൊക്കെ പോവല്ല തുടങ്ങുമ്പളേ മറ്റു കുട്ടികളുടെ ആയിട്ട് ഇടപഴകുമ്പോ അവർക്ക് ഇതിൽന്നുള്ളരു ചിന്ത പോവും ആഹ് അപ്പൊ അത് കാരണം അതൊണ്ട് അവിടന്ന് വിടില്ല അങ്ങനെ ആദ്യമൊക്കെ പറഞ്ഞയച്ചിരുന്ന അത്രേ അപ്പൊ പിന്നെ പിന്നെ അങ്ങനെ പറഞ്ഞേക്കാത ആഹ് പിന്നെ പറഞ്ഞേക്കാതെ ആയപ്പൊ അവർ ക്ക് വേണ്ടീട്ട് സെപ്പറേറ്റ് ടീച്ചർമാരെ വെച്ചിട്ട് അവർക്ക് ക്ലാസ് എടുക്കും അപ്പൊ അവരുടെ വിഷയങ്ങൾ പഠിപ്പിക്കണതിന്റെ ഇടൽ നമ്മള് ഇതും കൂടിട്ട് അങ്ങനെ അപ്പൊ ഞാൻ ഞാൻ കണക്കാണ് എടുത്തീർന്നത് വേറെ രണ്ട് ടീ മരണംന്ന് അങ്ങനെ പിന്നെ അവര് പിന്നെ അവര് പരീക്ഷ എഴുതാന് സ്കൂളിൽ പോകും തോന്ന്ണ് പിന്നെ അതിൻ്റെ ശേഷം ആ ആദ്യ പിന്നെ പെൺകു ആ പെൺകുട്ടികളടേത് അത് പിന്നെ വേറൊരു ഭാഗം നമ്മള ആ പെൺകുട്ടി അവരങ്ങനെ കാണൊന്നില്ല വേറെ ഇതില വേറെ കെട്ടിടത്തിലൊക്കെണ് അവര്ടെ ക്കെ അവര് ക്ലാസ് കഴിഞ്ഞ് ആ പോണത് കാണാ കാണില്ല ആ ഇവരുടെ വേറൊരു കെ ട്ടിടാണ് ഇത് ദഹ് വ ആ അങ്ങനെ പറഞ്ഞിട്ട് ദഹ് വ കോളേജ്
പിന്നെ കുമമാനല്ലൂരിൽന്ന് അവിടെ ആ സഖാവ് റോഡിൻ്റെ അവിടന്നു ഒരു പെൺകുട്ടി മുർഷിദ ന്ന് പറഞ്ഞിട്ട് അവിടെ ആദ്യം ടീച്ചറായിട്ടുണ്ടായിരുന്നു അവിടെ
അതെല്ലേ ആഹ് അപ്പൊ എന്താണ് ആഹ് ഞാൻ പിന്നെപ്പോ ഇവൻ ഉണ്ടായപ്പോ പിന്നെ ഇവൻ ചെറുത് രണ്ട് വയസ്സ് ആവണേന്റെ മുന്നേണെ ട്യൂഷൻണ്ടർലു ഇങ്ങനെ പിന്നെ പാല് കുടിക്കുന്ന പ്രായത്തില് നമ്മള് ഞാൻ വല്ലാതെ രാവിലെ കൊറച്ചു നേരല്ലേ അപ്പൊ പിന്നെ അവന എങ്ങനെങ്കിലുംക്കെ പ്പോളും അപ്പ അങ്ങനെ പോയിരുന്ന അപ്പ ഇപ്പോ ട്യൂഷൻ സെന്ററിൽ ഇപ്പോഴും പഠിപ്പിക്കുണ്ട് ഇനിയിപ്പ പാലൂടെൊക്കെ മാറ്റിരിക്ണ് ഇനി ഒന്ന് വേറെ എന്തേലൊക്കെ ജോലി നോക്കണം ആഹ് പിന്നെ ആള് കുറച്ച് ആൾ കുറച്ച് ത് കൂടുതൽ ഇന്നേറ്റ് കൊറച്ച് താ അയ്നെ ക മ് കണ്ടില്ലെങ്കിൽ കണ്ടിട്ട് പോവാനൊന്നും പറ്റില്ല ട്ടാ ഞാനയ് പോവാണെങ്കിൽ ബാക്കി കൂടെ കറങ്ങിയിട്ട് കാണാതെ പോണം പോയന്റെ ശേഷം അമ്മ ഇവിടെ അമ്മ പറയും അമ്മ എന്ത ചോദിച്ച അമ്മ അങ്ങനെ പോയിക്കാന്ന് പറഞ്ഞ കൊഴപ്പമില്ല
ശേ ണ്ടി ട്ട്
ആഹ് മുന്നിൽ കൂടെ പോവാൻ പറ്റില്ല ന്ന പിന്നെ കഴിഞ്ഞു
ആഹ്
യും കൂടെ വരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഭയങ്കര എപ്പഴ എപ്പോഴും ഇന്നെ തിരഞ്ഞി നടന്നിട്ടാ മൂത്താള് അങ്ങനെ പ്രശ്നംണ്ടാവുന്നില്ല അവന് ഞാൻ ഇല്ലെങ്കില മൂത്താൾക്ക് കൊഴപ്പമില്ല അവന്റെ മുന്നേ കൊറേ പോയാലും കുഴപ്പല്ല ശേ വൻ അങ്ങനെയല്ല അവനെ വിന് മ്മറ ത്തിരുന്ന് കളിക്കയാണെങ്കിലും ഇന്നെ വന്ന് ഒന്ന് വന്ന് കാണണം
ഈ ചെല മക്കക് അങ്ങനെ ഇവിടത്തെ കുട്ടിക്കയക്ക് ആദ്യം ന്ന വേണ്ടമ്മളിപ്പോ ആറു മാസം കഴിഞ്ഞപ്പോ എം ൽ ടി യുടെ കോഴ്സ് പ്പാൽ പോയിണ്ടായിരുന്നു പിന്നെ അതുപോലെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിപ്പോ ഇപ്പൊ ഇവിടെ പഠഞ്ഞ കട രാകേഷിന്റെ ഹോസ്പിറ്റല അതിലാണ് ഇപ്പ ക്ലിനിക്കില് ജോലി അപ്പൊ വള് ആദ്യൊക്കെ പോകുമ്പോ ഒന്ന് കുട്ടി കണ്ടാലും കൊഴപ്പ പക്ഷെ ഇപ്പ അങ്ങനെപ്പ കൊറച്ച യിട്ട് കുട്ടിക്ക് എപ്പോഴും കാണണം
ആഹ അപ്പൊ സ്കൂളും ഉണ്ടോ മോള്
ഇപ്പ ആ സ്കൂളിപ്പ ആ ചേർത്തിക്ണ് പ്പ കുട്ടിനെ
ആഹ അല്ല ചെല കുട്ടികൾക്ക് അങ്ങനെ കൊറച്ചല്ല കുറച്ച് വലിതായി സ്കൂളൊക്ക പോല്ലോ വേണോ അങ്ങനത്തെ ഇത്ണ്ടാവുള്ളൂ ആ മൂത്താള ഇ ഇപ്പളാണെന്ന് പിന്നെയും എല്ലത്തിന ഇന്നതാണ് മറ്റത് ചെറിയ കുട്ടിയാകുമ്പോ എപ്പോഴും ഇവിടുത്തെ മ്മ ണ്ട് മ്മാ ഏത് സമയവും കളിയുംല്ലതും ഞാന് ഭക്ഷണം കൊടുക്കാൻ മാത്രം അയ് മാത്രം വേറെ ആരേം കൊടുക്കാനയ്ക്കൂല
ആഹ് ഇവിടെ അവള തീരെ വേണ്ടതില്ല ന്റ് മൂത്ത മോൾക്ക യിട്ട അവള് അവള്ന്നെ വേണള്ളപ്പോ അവ പോയി അവള് സഖട്ട് ന്നത്
അതെല്ലെ ഇത് ഇപ്പൊ ചെറുത അങ്ങനെയല്ല ഇത് നമ്മളിപ്പോ ഇപ്പോഴാണെന്ന് പിന്നെ മറ്റുള്ളവരായിട്ടൊക്കെ ഒന്ന ഇങ്ങനെ ഇടപഴകലൊക്കെ തുടങ്ങിയത് നമ്മൾ എങ്ങടൽ പോയിണ്ടെങ്കി പിന്നെ എനിക്ക് ഇടം വലം തിരിയാൻ സമയ ഇത് വല്ല കല്യാണത്തിനൊക്കെ പോയാ കുട്ടി വെറുതെ മേത്ത്ന്ന് ഇറങ്ങി ഇല്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഒന്നിന ഞാൻ എങ്ങട്ട് പോയിരുന്നില്ല കാരണം ഇത്രയും പുറത്ത് റങ്ങിയ പിന്നെ ഫുള്ള് കുട്ടി വീട്ടിൽന്ന് പോണ ആൾക്കാരുടെ അടുത്തും കൂടെ പുറത്തക്ക ഇറങ്ങിയാ പോവില്ല പിന്നെ ഭർത്താവൊക്കെള്ള
പ്പോ ടേം എന്താണ് ട്ടിക്ക്
ആഹ് അങ്ങനത്തെ ഒരു ഇതായിരുന്നു എന്നിട്ട് ഇന്റെയ ഉപ്പ പറയാ ഹസ്ബൻഡ് ഭർത്താവ് പറയും അ ഇപ്പോളും എന്റെ വയറ്റിന്ന് പോകന്നില്ല ന്ന്ന്റെ അയ്ന്റെ വിചാരംന്ന് അത് ഇപ്പളന്റെ വയറ്റിലാണെന്നാ അതിന്റെ വിചാരന്നോക്ക് ഞങ്ങളിപ്പോ വീ ഇല്ല നമ്മളൊക്കെ കുടുംബത്തിലന്നെ ഇതുപോലെ കല്യാണം ഉണ്ടായിട്ട് എനിക്ക് ഒരു ഫോട്ടോ എടുക്കാൻ പോകാൻ പോലും കുട്ടി ഒന്നിനും എനിക്ക് സമ്മതി ഇല്ല പിന്നെ കുട്ടി ആരെ അടുത്തേക്കൊന്നും പോവില്ല ഒന്ന് കൈമാറി എടുക്കാനൊന്നും പറ്റാതെ അത്രയും കയ്യ് കടയും പിന്നെ അങ്ങനത്തൊക്കെ ഇതായിരുന്നു എടുത്തോണ്ട് നടന്നിട്ടൊക്കെ കയ്ച്ചു.
പോവാണ്ടാവുമ്പോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ നമ്മള് ഇങ്ങനത്തെ എന്തെങ്കിലും പരിപാടിക്ക്‌ പോയാ
എപ്പംഈ സ്കൂള് തുറന്നതിന് ശേഷം സ്കൂൽ കൊണ്ട് ചേർത്തി എപ്പോഴൊക്കെയ അപ്പ അവളന്നെ മ്മ വേണം ഉമ്മന്നെ വേണം എല്ലാത്തിനും അങ്ങനെതിക്ക മറ്റേതൊന്നുംല്ല പക്ഷെ ന്ന മുത്തൂൾവന്നിടേൽ പിന്നെ അയിനെ തന്നെ മതിട്ട വേറെ ആരെയും വേണ്ടഅവൾക്ക്.
ആഹ്. പഠിക്കാനൊക്കെ ഒറ്റക്ക്‌ ഇരുന്ന് പഠിക്കോക്കെ ചെയ്യോ?
ആഹ് ഇപ്പൊ ചേർത്തിയല്ലേള്ളൊ അതെ ആഹ് എ ബി എ ബി സി ഡി ഒക്കെ എഴുതണ്ടോ? ഇപ്പ എഴുതി എഴുതണ്ട്
ആഹ്. ഏത് സ്കൂളാ ചേർത്ത്? ആഹ്. അത് പുതിയ സ്കൂളല്ലല്ലേ?
ആഹ് ആഹ് പിന്നെ കുറച്ച് ചെറുതിലന്നെ എന്റെ മൂത്ത മോള് അവള് ടീച്ചറല്ലേ അപ്പ അവളിങ്ങനെ പഠിപ്പിച്ച് കൊടുക്കും. അവള് മോണ്ടിസറി ടീച്ചറാണേ പി ജില് ആഹ് അപ്പൊ അവള് വന്ന് പറയുമ്പോ പറഞ്ഞ് അതൊക്കെ അറിയാ
ആഹ്. പിന്നെ പെൺകുട്ടികൾക്ക് വല്ലതും പഠിക്കാനൊരിഷ്ടം ഉണ്ടാവും.
ആഹ് വേഡ്സ്കളൊക്കെ അറിയാ എല്ലാ വേഡ്സും എല്ലാം തന്നെ അറിയാ. ഇവിടിരുന്നാ പിന്നെ അറിയും പിന്നെ ഓരോന്ന് ഇംഗ്ലീഷൊക്കെ പറയുമ്പോ അതൊക്കെ അറിയും
ഏഹ് പിന്നെ ഈ സ്കൂള് നല്ല
ആഹ് നല്ല ആഹ് നല്ല അതെ നല്ല ഇമ്പോർട്ടന്റ് കൊടുക്കണ്ട് ആഹ് നല്ല സ് കൊഴപ്പൊന്നുല്ല.
എല്ലാ ആഹ് ആഹ് കളിക്കും എല്ലാത്തിനും ആഹ് തുടക്കം മുതലെ എല്ലാതും പഠപ്പിക്കണേ അങ്ങനെയാണെന്ന് പറഞ്ഞേ സ്പോർട്സിന് അങ്ങനത്തൊ ക്കെ എന്നാലും ഇവിടുന്നൊക്ക ആഹ് കുട്ടികള് പോണ്ട് ഇപ്പൊ വരും ആഹ് ഇപ്പൊ പുതിയതാന്ന് വെച്ചിട്ട് അത്യാവശ്യം കുട്ടികള് ഉണ്ടെന്ന് തോന്ന്ണ്ട് പിന്നെ സ്കൂൾ ബസൊക്കെ എന്താ ഏ സി ആണെന്നൊക്കെ പറഞ്ഞവര് ആഹ് ആഹ്. ഫീസൊക്കെ ഉണ്ടാവൂലേ അത്യാവശ്യം
ആഹ് അത്യാവശ്യം ഫീസ്ണ്ട്. ക്ലാസ്റൂമൊക്കെ അടുത്തന്നെയാണ് ക്ലാസ്റൂ വണ്ടി പോണ വണ്ടിയോക്കെ ഏ സി തന്നെയാണ്.
ആഹ് പിന്നെ ഓരോരുത്തർക്ക് സപ്പറേറ്റ് അല്ല ഓരോരുത്തർക്ക്‌ ഓരോ ബെഞ്ചും
ആഹ ടേബിളും ത അതന്നെളക്കക്ക വണ്ട കൊടുത്തക്കണുന്നത് ശരി അങ്ങനെ വീഴൊന്നുല്ല കാരണം മക്കൾക്ക് ഇങ്ങനെ നമ്മള് മലർന്ന് വീഴുന്നുള്ള പേടിയാ പേടില്ല ആഹ് എന്തായാലും കാണുമ്പോ ഫോട്ടോ കാണുമ്പോ ഒരു ഫൈബറിന്റെ ഒക്കൊരു ഇത് പക്ഷെ കുറച്ചൊരു ബെഞ്ച് പോലെ കസേരല്ല കുറച്ച് ബെഞ്ച് പോലെ നീളത്തി മതി
ആഹ്. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടണ്ടാവും അങ്ങനെ ഓരോന്നൊക്കെ വെക്കുമ്പോ കുട്ടികൾക്ക് സ്
നല്ല ഇത്ണ്ട് അതിനുള്ളിലിരിക്കുമ്പോ സെറ്റിലിരിക്കുമ്പോഴേ
പിന്നെ എല്ലാ കളീം എല്ലാതും ഉണ്ടാവും കുട്ടികൾക്ക് പോവാനും ഒരിഷ്ടണ്ടാവും മടിയൊന്നും ഉണ്ടാവൂലാ പോവാന് ചെല കുട്ടികൾക്ക് കര ച്ചിലെന്നയാവും സ്കൂള് തുറന്നുണ്ടെങ്കി
ഇതിന് കരയുണ്ട് ഇപ്പൊ ഇന്ന് പറയുന്നുണ്ട് പല്ല് വേദനയാ ഞാൻ പോണില്ലാന്നൊക്കെ പറഞ്ഞ്
ആഹ അത് പിന്നെ ഇവനും മോൻ മൂത്താളും അങ്ങനെ തന്നെയായിരുന്നു രാവിലനീണീക്കാൻ മടി അ കാരണുള്ള ഒരു മടി ഉണ്ടാവും പിന്നെ എണീ ഇച്ചിരി കഴിഞ്ഞ് പിന്ന ഡ്രസ്സ് യൂണിഫോം ഒക്കെ ഇട്ടാൽ പിന്നെ അങ്ങട്ട് പൊയ്ക്കോളും എണീക്കാനുള്ള മടിയാ ഇപ്പ ഇന്ന് പോണില്ല അങ്ങനെ തന്നെയായിരുന്നു എൽ കെ ജി കഴിയോള എന്നും പോവൂല്ല പറയും
ഇതിപ്പോ എന്താറിയോ എണീറ്റ് പല്ല് തേച്ച് ഡ്രസ്സൊക്കെ മാറി ഭക്ഷണം കഴി മടിയൊ പൊതുവേ മടിയാണ് പിന്നെ അതൊക്കെ എന്റെതൊക്കെ ആക്കാനൊക്കെ പറയി കേട്ടോ പക്ഷെ എന്താലും കരഞ്ഞൊട്ടൊക്കെ ചെയ്യള്ളൂ ഇന്ന് പോണേ വരെ കരച്ചിലന്നെ പോയാ പിന്നെ കൊഴപ്പമില്ല അവിടെ
മാറ്റിയ പിന്നങ്ങട്ട് പോവും അന്നൊക്കെ ഫസ്റ്റിലൊക്കെ എന്നും കരച്ചില്ലന്നയ രാവിലെ കുളിക്കുമ്പോ കരയും ഡ്രസ്സ്‌ മാറ്റണ വരെ കരയും പിന്നെ അത് കഴിഞ്ഞാ പിന്നെ കരയില്ല പിന്നെ വണ്ടി വരായിട്ട് തെരക്കായി പിന്നെ അങ്ങനെ പോകും ആഹ് പിന്നെ പെൺകുട്ടികൾക്ക് കുറ ച്ച് ഏറെ. സങ്കടം ഉണ്ടാവും
അതെ അതെ ആഹ്
ആഹ് പിന്നെ കൂട്ടുകാരികളും ഇതൊക്കെന്നാ അവിടെ പോയാ അവരതൊക്കെ മറക്കും
ആഹ ശരിയണ് പക്ഷെ ഉം ഡ്രൈവർ ചോയിക്കും എന്നാപ്പൊ ഒന്ന് കര അതുമാതിരി എന്ന വരുവാ വച്ച് .
പിന്നെ വേറെയും കുട്ടികളുണ്ട് കരയാൻ കൂട്ടിനുണ്ടെങ്കിൽ പിന്നെ അത് ഒ കരച്ചില് കൂടും ചെയ്യും
ഒന്ന് പറല്ല നയര കുട്ടി എന്നും കരയുംന്ന് വേറെ കുട്ടികൾ പേര് പറഞ്ഞ് കരയും ഇജ്ജ് കരയോ ഞാൻ കരയുമ്പൊക്കെ ഇൻക്ക് സങ്കടം വരും
ആഹ പിന്നെ ഇപ്പൊക്കെ കുട്ടി കുട്ടികൾക്ക് തുറന്നപ്പോ അനിയത്തിടെ കുട്ടിനെ ഇപ്രാവിശ്യാണ് ചേർത്തത് അപ്പൊ അവര് പറയാ ഒന്നും പഠിപ്പിക്കണില്ല എന്നും ടി വി വെച്ച കൊടുക്കാത്ര ടിവിയില് ഞാൻ ഇങ്ങനെ ഞങ്ങള് വീഡിയോ കോള് നമ്മള് വിളിക്കുവല്ലോ അപ്പൊ വിളിച്ചിട്ട് എന്താ ഇന്ന് പഠിപ്പിച്ച് ചോയിച്ചാൽ ഞങ്ങൾക്ക് ഇന്ന് ടി വി വെച്ചന്ന് ടിവിൽ എന്താ അതൊക്കെയാണ് ടീവില് അവര് കാണുന്നതൊക്കെണ്ടല്ല
ഇത് ഇവിട പുസ്തകൊന്നും ഇല്ലാട്ടാ പുസ്തകവും സ്ളെയിറ്റും ഒന്നും ഇടെ കൊടുത്തയിക്കുന്നില്ല അക്കെ അവിടെ പഠിച്ച് അവിടെന്നെ വെക്കാ
ഇപ്പളാണ് എന്നിട്ട് അവള് പറഞ്ഞെിൽ സ്ളയിറ്റില് ആകെ ഒന്ന് ന്ന് മാത്രം എഴുതി കൊറെ ഒന്ന് ഒന്ന് എഴുതിയ എഴുതിയ പിന്നെ ഒന്ന് വരായിക്കണ് പറഞ്ഞിനി ഓൾ അത് അത്പ്പളാണ് അതിപ്പോ ഇപ്പ രണ്ട് കഴിഞ്ഞ ദിവസം കണ്ട അത്രേ അത് പഠിപ്പിച്ചിട്ടുള്ളൂ ഇത് വര ഇന്ന് ടി വി കാണിക്കലും പാട്ട് വെച്ചുകൊടുക്കലന്നെത്ര അപ്പോ ടീച്ചർമാര് പറഞ്ഞിനി ത്ര. ഒരു രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞവരെ ഞങ്ങൾ ഒരു രണ്ടാഴച മൂന്നാഴ്ച കുട്ടികളൊക്കെ ഒന്ന് എല്ലാരും ഒന്ന് കരച്ചില് വിഷമൊക്കെ മാറണ വരെ ഞങ്ങള് ആഹ് അങ്ങനെ ചെയ്യുള്ളൂന്ന് എന്നാലും എന്തേലും ഒക്കെ പഠിപ്പിക്കതെ എങ്ങനെ കുട്ടികൾക്ക് ഇതാവില്ലേ
ആഹ ശരിയാണ് ഉ അതായിക്കോട്ടെ ഇന്ഷാ അള്ളാഹ് നാളെ വിളിക്ക ട്ടാ ആഹ് ആയിക്കോട്ടെ ശരിന്നാ അഹ്